ആ കേൾക്കുന്നു
ആഹ് പറഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം അങ്ങനെ പോണ് എന്താണിങ്ങളെ വർത്താനൊക്കെ
ആഹ് അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് കെടക്കാൻ പോവാണ് അവിടെ ഫുഡൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു ചോളവും ചപ്പാത്തിയായിരുന്നു കഴിച്ചു കഴിച്ചിട്ട് കെടന്നു
ഒറങ്ങിയില്ല കെടക്കണതേ ഒള്ളൂ
ഓഹ്
അവിടെയോ
എന്ത
ഏയ് അങ്ങനെയല്ല ആ പ- ആ പത്തര ഒക്കെ ആവും ഉറങ്ങുമ്പോ അവിടെ എന്താ കഴിച്ചേ ഇന്ന്
ചോറും കറിയും ഉപ്പേരിയും കേക്കുന്നില്ലേ
വേറെ എന്തുണ്ട് മഴയുണ്ടോ കേക്കുന്നുണ്ട് മഴയുണ്ടോ അവിടെ
മഴ ഇപ്പം ഇല്ല ഇന്ന് അധികം മഴയില്ലേനു രാത്രി ചെറുതായിട്ട് മഴണ്ടേനു പിന്നെ ഉച്ചക്ക് ശേഷം നല്ല വെയിലായിരുന്നു അവിടെ എങ്ങനെ മഴ ഉണ്ടോ
ആ ഇന്ന്ഫുൾ ടൈം ഇവിടെ മഴയായിരുന്നു ഒരു കുറച്ചു മുമ്പ് ഒരു ശകലം ഇത് തോർച്ചയുണ്ടായിരുന്നു അപ്പൊ ഒന്ന് പുറത്ത് പോയായിരുന്നു
ആ എങ്ങനെ കറങ്ങാൻ പോയതേനു
ആ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ സാധനമൊക്കെ വാങ്ങി തിരിച്ചു പോന്നു കടയില് പോയായിരുന്നു പാലൊക്കെ വാങ്ങാനായിട്ട് അത് വാങ്ങി തിരിച്ചു പോന്നു. അപ്പൊ മഴയില്ലായിരുന്നു അല്ലാ ഞാനും ഹസ്ബൻറും കൂടെന്നെ
ആ ആ
ഇക്ക ഇപ്പോ പോയിട്ട് പോണം ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്
ആ ആ വെക്കേഷനായിട്ട് ടൂറൊക്കെ പോയിനോ
ഏയ് ഇല്ല അങ്ങനെ ടൂറിന് പോക്കൊക്കെ കുറവാണ് പോകാനുള്ളൊരു പ്ലാനുണ്ട് പുറത്തൊക്കൊന്ന് പോകണന്നൊരു ഇതുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ഫ്രീ ആവുമ്പോഴേ എന്തോ
എങ്ങോട്ടാ പോകാൻ പ്ലൻിട്ടത്
ഞങ്ങള് അമ്പലത്തിലൊക്കെ പുറത്ത് അമ്പലം ഉണ്ടല്ലോ വ അമ്പലങ്ങള് വല്യത് എർ ഈ പളനി ആ അങ്ങോട്ടുള്ള കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടൊക്കെ ഒന്ന് പോണോന്നോരു ആഗ്രഹമുണ്ട് ആ പിന്നെ കൊച്ച് കുറച്ചുകൂടെ ഒരു ആവാനുണ്ട് പിന്നെ എല്ലാരും ഒന്ന് ഫീ ആവുകയും വേണല്ലോ
അതെ അതെ
അവിടെ എവിടേലും പോയോ വെക്കേഷനൊക്കെ
ഇല്ല ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ കറങ്ങാന്നല്ലാണ്ടെ അങ്ങനെ വെൽതായിട്ട് ടൂറൊന്നും പോയിട്ടൊന്നുല്ല
ആ
ഉം ഉം
ആ ചേ-ചേച്ചിടെ മോളിങ്ങനെ ഒരു പഠിക്കുന്നതാണ്
ആ ആ
അവള് ഏ എയർഹോസ്റ്റസ് പഠിക്കുന്നതായതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ട്രെയിനിങ്ങിനായിട്ട് അവൾ മാസം അങ്ങോട്ട് പോകുന്നുണ്ട് അതാണീ മാറ്റി മാറ്റി വെക്കണ വരെ ഞങ്ങൾ പോകുന്നതിന്റെ ആ ഒരു
ഉ
അവൾക്ക് എന്നത്തേക്കിന പോകാനുള്ളത് കൺഫേം ആയിട്ട് അവര് പറഞ്ഞിട്ടില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവും
എവിടാണ് പോണത് അവിടെ
നമ്മള് പോകുന്നത് എയർപോർട്ടില് ട്രെയിനിങ്ങിനായിട്ട് പോന്നതല്ലേ
എന്താ പഠിച്ച ഇനത്
അവള് ഇത് എയർ ഹോസ്റ്റൽസ് പഠിക്കയാണ്
ആഹ് ആഹ്
പ്പ ചിലപ്പോ എറണാകുളം ആയിരിക്കും ചിലപ്പോ അത് കഴിഞ്ഞ വെളി അതിന്റെ വെളിയിലായിരിക്കും ചെലപ്പം ഉം എവിടേക്കാണെന്ന് കേരളത്തിലാണോ കേരളം കഴിഞ്ഞിട്ട് പുറത്താണോ ഒന്നും പറഞ്ഞിട്ടില്ല അവളോട് കണ്ട്
ആഹ് ആഹ്
ചില കുട്ടികള് പുറത്തു പോവാൻ പറയുന്നുണ്ട് ചിലര് ഇവിടെ പോവാന്ന് പറയുന്നുണ്ട് ഇങ്ങനെ നക്കന്ന്
എത്ര മാസത്തെ കോഴ്സ് കോഴ്സ് പഠിച്ചതാ അല്ലെങ്കിൽ വേറെ
അവിടെ ഏവിയേഷൻ അവള് ഏവിയേഷൻ പ്ലസ് ബി ബി എ പഠിക്കണ്ടത് മൂന്നര വർഷം
എവിടെ പഠിച്ച്നീ
നമ്മളിവിടെ അടൂര് ഞങ്ങളുടെ വീടിന്റെ അവിടന്ന് കുറച്ച് കൊറച്ച് ദൂരം ഉണ്ട് ഇവിടന്ന് കുറച്ച് പോ
ആഹ് ആഹ്
അവളവിടെ നിന്നാ പഠിക്കുന്ന വീട്ടിൽ നിന്നാ പഠിക്കുന്നത് അമ്മയുടെ അടിക്കല്ല അപ്പ അമ്മ അവിടെന്ന് പോകുമ്പോ അവള് രണ്ട് ബസ് കയറിട്ടാ അവള് പോന്നത്
എനിക്ക് ആവുമ്പ എന്റെ വീട് ആവുമ്പ എന്റെ വീടിന്റെ അടുത്തായിട്ട് വരും യാ മതി എട്ട് കിലോമീറ്റർ പോയാൽ മതി അവർക്കാവുമോ ഒരുപാട് പക്ഷ കൂടുതൽ ദൂരമാണ്
ഇനി ട്രെയിനിങ്ങ് ഒക്കെ കഴിഞ്ഞിട്ടാണോ അങ്ങ് പോവാ
അത് കഴിഞ്ഞ് അവൾക്ക് അവിടെ പോയതിന് ശേഷം വന്നിട്ട് പോകാനുള്ളൊരു പ്ലാനായിരുന്നു ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞപ്പം അവള് പറഞ്ഞ് ഇപ്പം പോവണ്ട എന്നത്തേക്കിനാ കൺഫേം പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യ
അതാണ് ഇങ്ങനെ നിക്ക്
ദൂരേക്കൊക്കെ പോകുമ്പോ എല്ലാർക്കും പോരാൻ പൂതി ഉണ്ടാവൂലോ അല്ലെ
അതെ എല്ലാരും കൂടെ അതെ അതെ എല്ലാരും കൂടെ ഒന്ന് ചുവന്നല്ല അടിച്ചുപടിച്ചിട്ട് പോയി വരാം അതെ
അടുത്തൊക്കെ പോുവാണെങ്കില് നമ്മള ഒറ്റയ്ക്ക് അങ്ങ് പോകും
ഉം
അല്ലാണ്ട് ടൂറിനും അവിടെ ഇവിടൊക്കെ ഞാൻ പോകാറുണ്ട് എന്തോ
ഓണക്കെ ആവാനായി
ആഹ് ഓണം രണ്ട് മൂന്നാല് മാസം കൂടെ കഴിയുമ്പോ ഓണം അടുക്കാറായി ഓണോ ഓക്കെ ആഘോഷിക്കാറുണ്ടോ
ആഹ് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോവാറുണ്ട്
ആഹ് ഞങ്ങളും എല്ലാടും പോകാറുണ്ട് അമ്പലങ്ങളിൽ പോകാറുണ്ട് അല്ലാതെ ഡ്രസ്സ് എടുക്കാൻ പോകാറുണ്ട് ആ പിന്നെ വിരുന്നിന് ഓരോ വീടുകളിൽ. പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ പോകാറുണ്ട് ഉ അതെ അതെ. പിന്ന ഓണോക്കെ ആയി കഴിഞ്ഞ ഒരു മാസം ക്കൂടെ കഴിയുമ്പോ പിന്നെ ഞങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ. സൊക്കെ. തുടങ്ങും അപ്പൊ അവിടൊക്കെ സദ്യകളൊക്കെ ഉണ്ടല്ലോ അബലങ്ങളിലൊക്കെ. ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ഓരോ അമ്പലൊണ്ട് അവിടെയാണെങ്കില്. ആ. അമ്പലത്തിൽ ഭയങ്കര വിശേഷപ്പെട്ട അമ്പലമാണ് സുരേഷ് ഗോപിയൊക്കെ വന്ന അമ്പലത്തിൽ. നേർച്ചയൊക്കെ എഴതീട്ട് അവര് ഊണ് നേർച്ചയായിട്ട് കൊടുക്കുന്ന ഒരു അമ്പലമാണത്. ആ ഞങ്ങടെ വീടി. വീടിന്റെ അടുത്താണത് അപ്പാളവിടെ വന്ന് ഇതൊക്കെ ചെയ്യാറും എടുക്കാറൊക്കെണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകതയന്ന് പറഞ്ഞാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കൂട്ടം കറികളാണ് അവിടെ.
ഓ.
അതാണ് ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരു ഹൈഡ. മറ്റുള്ള അമ്പലങ്ങളിൽ അങ്ങനൊന്നുംല്ല. ആ് അമ്മൾക്ക് പോകാനന്ന് കൂപ്പൺ വേണം ഓരോ വള്ളത്തിന്റെ കൂപ്പൺണ്. ഈ വള്ളംകളി കേട്ടിട്ടുണ്ടോ.
ഓ.
കേട്ടിട്ടുണ്ടോ സാധാരണ കേ ആഹ. ആഹ കേട്ടിട്ടുണ്ടോ ഇല്ല.
ഓ കേട്ടിട്ടുണ്ട്.
ആഹ അതന്നെ അവിടെയാണ്. വേറെ എങ്ങും അമ്പലങ്ങളിലൊന്നും അതില്ലല്ലോ അവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സംഭവം പിന്നെന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വള്ളംകളിന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ. ആണ് പിന്നെ ഉള്ള. അവിടെ പക്ഷെ ഇങ്ങനെ സദ്യയും കാര്യങ്ങളൊന്നുമല്ല സദ്യ ഉള്ളത് ഇവിടെ മാത്രേ ഈ അമ്പലത്ത്. വേറെ അമ്പലങ്ങളിലൊ. ക്കെ നമ്മൾ സാധാരണ കല്യാണം ഒക്കെ നടത്തുമ്പോ ഒന്നുംങ്ങനെ ഇരുത്താറൂട്ടം കറികളൊന്നും ഉണ്ടാവുന്നില്ല കൂടിവന്ന. അഞ്ചു ആറ് ഏഴ് എട്ട് അതിൽ കൂടുതലൊന്നും. കൊറഞ്ഞ ഒരു പത്ത് കറികളെ ഉണ്ടാവും എന്ന് പറഞ്ഞാ ഒത്തിരി ഉണ്ട്. അമ്മള് പോകാന്ന് പറഞ്ഞ ആ എടക്കൊക്കെ ങ്ങാനൊന്ന് പോകും. പോയി കഴിക്കാനായിട്ട് അങ്ങനെയൊന്നും. പൂപ്പണോന്നും നമുക്ക് കിട്ടില്ല ആഹാരവും കിട്ടത്തില്ല അല്ലല്ല എട്ട് കിലോമീറ്റർ ഉണ്ട്. എന്റെ വീട്ടിൽന്ന് എട്ട് കിലോമീറ്റർണ്ട.
ആ ആ.
പ്പം. ആഹ അവിടെ ചെന്നാ നമുക്ക് കൂപ്പണ ഉണ്ടോ കൂപ്പണ ഉണ്ടെലേ നമുക്ക് അകത്ത്.
കൂപ്പണ ഫ്രീ ആയിട്ട് കിട്ടോ.
പൂപ്പണം വള്ളംകാർക്കാണ് ഫ്രീ ആയിട്ട് കൊടുക്കണത്. അവര ആരെേലും നമുക്ക്. അന്തെങ്കിൽ എക്സ്ട്രാ കൂപ്പൺ അവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചെങ്കിൽ നമുക്ക് ഒരണ്ണം തരുവാണങ്കിൽമുക്ക്. ഫു കഴിക്ക ഇല്ലെങ്കും പറ്റില്ല.
അല്ല പൈസ കൊടുത്തിട്ടായിരിക്കല്ലേ.
ആഹഹ. പൈസ കൊടുക്കേണ്ട കാര്യൊന്നുമല്ല ക്യൂ നിന്നാലും ചിലപ്പൊന്നും കിട്ടാൻ പോകുന്ന്. അല്ലെങ്കിൽ പിന്നെ ശ്രീകൃഷ് ണ ജയന്തിയുണ്ട് ആ സമയത്ത് കൃഷ്ണൻ ജനിച്ച സമയായതുകൊണ്ട് അന്ന് ഭയങ്കര ഉത്സവാ മാണവടെ. അപ്പ ആ സമയത്ത് പോവാങ്കി എല്ലാർക്കും ഫുഡ്‌ കിട്ടും. കൂപ്പണ്ണ്ടാവശില്ല്യ. ഉം
മം മം
അമ്പലത്തിലൊക്കെ പോവാ പോയി ചോറ് കഴിച്ചിട്ടുണ്ടോ അങ്ങനെ അവിടെ
ഇല്ല പോയി കഴിച്ചിട്ടൊന്നുല്ല.
ആഹ്
സദ്യക്കെ കഴിക്കാൻ നല്ല ഇഷ്ടാണ്, നല്ല രസാണല്ലോ.
ആഹ് ഹ-ഹ അതെയതെ. പിന്നെ ബീച്ചിലൊക്കെ പോകാറുണ്ടോ. ആഹ് ഉണ്ട് നമ്മള് വീട്ടിലുണ്ടാകുന്നെങ്കിലും ഒരുപാടൊന്നും കറികളുണ്ടാക്കൂല. ഓണത്തിനാന്നേലും അങ്ങനെ ഒരുപാട് കറികളൊന്നുണ്ടാ
എന്നാല് അവിയല് വെക്കും സാമ്പാറ് വെക്കും അങ്ങനെ കൊറച്ച് പുളിശ്ശേരി
പിന്നെന്താ ആ മോര്, പച്ചടി കിച്ചെടി അങ്ങനെ കൊറെ ഇഞ്ചിക്കറി അങ്ങനെ കുറച്ച് ഐറ്റംസുകള് മാത്രം. ഒരഞ്ചെട്ട് കറിയേ വെക്കാറുള്ളൂ സാധാരണ ഞങ്ങള്
നിങ്ങള് വീട്ട്ന്നെന്നാണോ നടത്തല്.
ആഹ് ഞങ്ങള് വീട്ടിത്തന്നാണ്. എല്ലാറേം വീട്ടിലെല്ലാം ഉണ്ടാക്കാറുണ്ടല്ലോ ഇത് തന്നല്ലല്ലോ ഉണ്ടാക്കണത് എല്ലാരും ഫിഷുണ്ടാക്കാറുണ്ട്. ചിക്കനുണ്ടാക്കാറുണ്ട്. പണ്ടൊന്നും അങ്ങനെ വെക്കില്ലായിരുന്നു. ഇപ്പെല്ലാരും എല്ലാ കറികളും വെക്കുന്നുണ്ട്.
ആഹ് അതെ ഞാന് വിളിക്കാട്ടോ ഫോണില് ചാർജ്ജില്ല.
ആഹാ ശെരിയന്നാ ഓക്കെ.
ശെരി ശെരി.